ആ
ആ പിന്നെ എന്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് മഴ വരുന്നുണ്ടന്നേ ആ
നല്ല മ് മേ മേഘം ഇങ്ങനെ കറുത്ത് നിക്ക് ക്ക പ്ളാറില്ല കൊഴിഞ്ഞാടണെ നന്നായിട്ട് ആ ഇന്നലെ ഇന്നലെ രാത്രി ഇവിടൊക്കെയെ ഒമ്പതറക്ക് കരന്റ് പോയിട്ട് പിന്നെ ഒന്നര ആണ് കരറ വന്നപ്പൊ ഇടി ഒന്നുംല്ല മഴ ഒന്നും പെയ്യാതെ കരഞ്ഞട് പോയി ഇതും എടുക്കല്ലേ ലോകകപ്പ് എടുക്കല്ലേ? ആ അയിന്റെ ടൈംട ആയപ്പോ കരണ്ടോട് വരുന്നണ്ട അല്ലെങ്കി ആൾക്കാര അടിണ്ടാക്കൂല്ലേ
ഉം
ചോറ ഇല്ലാത അ ഇവിടൊന്നും ഉ എന്റെ ഇതപ്പ ഒന്നും ഫുട്ബോൾ ഇല്ലാതെ കാണാതക്കൂല
ആഹ കാണണല്ലേ
ആഹഹാ വളര് ഇതാണ് എന്താ പറയല് വെയിറ്റ് കുടിച്ചുള്ളരു സംഭവല്ല പയി
ആഹ ഓ ചിലർക്ക് അങ്ങനെ
ഏർ അവിടൊന്നും ഇല്ലേ പ്രാന്തന്മാര്
ഏ ഞങ്ങ ഞാൻ പിന്നെ അങ്ങനത്തെൊരു ഇതൊന്നുംല്ല ചില ഒരു പണ്ണുങ്ങളും ഉണ്ടല്ലേ ആ എത്തൽ
ഇവിടെതാ എൻന്റെ വല്യ രണ്ടെണ്ണം ആട്ടുകാട് മത്സര ഇജ് തോൽക്കും ഞാൻ തോൽക്കു ഇജ് തോൽക്കും ഞാൻ തോൽക്കു പറഞ്ഞേട്ട്
ആാ രണ്ടാളവേറെ വേറെ ഉണ്ടില്ലേ അപ്പൊ
ആദ്യ എറെ രണ്ടാമത്തെ പിന്നെ മെസ്സിന്റെ തേനി എന്നിട്ട് അയാത് മാറി വെല്ലുവിളികക്ക് മാറി പോള്ളത് വേണ്ട പറ്റില്ലട്ടോ പറ്റൂല ഞാൻ എന്നെ പൂ അന്നെ ഞാൻ ഇതാക്കും എന്നന്നെ ഞാൻ ഇതാക്കു പേര അടിയ
ത
ഇന്റൊ ഉതയപ്പ പന്ത്രണ്ട് മണി ഒണിയിറ്റ അങ്ങട്ട് വരല് കാണാൻ പോയിട്ട ആ അല്ല ഇവിടെ ക്ലബ്ബ്ണ്ടേ
ആഹ അവിടെ പോയിക്കണ ആ ആ പോല പിന്നെ അവിടെ എത്ര മണി കൊക്കല്ല
ആഹ് അതന്നെ അന് ഓല ഓ കത്മാര് ചെങ്ങായിമാരല്ലേ ആ കൂട്ടത്തി അമ്മ സമയം പോണാറില്ല
ആഹഞനിയാൻ പറയുന്ന കേട്ടന്ന്
ആഹ
നല്ല ഇതാണ് നോക്കെവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്ക രന്താള്
ആ അതന്നെ
ഉം
നല്ല രസമാണ് ഈ സമയം ആുമ്പ കുട്ടികളെ തൊയിൽ കൂടെ ക്കെ വിരുന്ന കേക്കാനേ എത്ത അരാിയത്ത ചെറിയ മക്ക കളിയും കൂടി തൊള്ളലി പതല്ലേ
ഉം അതന്നെ ഓക്കന്റെ പേര് ഞമ്മക്കൊന്നും അറിയില്ല
അ ഫിഫ വേൾഡ് കപ്പ് എറഞ്ഞാട്ടിൻങ്ങാട്ടി
ആഹ ആ രണ്ടാളും വേറെ വേറെ ആയ കൊണ്ട് രണ്ടാ കുട്ട ത കൂടാെ
ആഹ അതന്നെ ഞാൻ പറ ഇങ്ങളെ ഒരു ഫുട്ബോളിന്റെതൊണ്ട് ഇന്റെ ചെവിയ
അ ശരി സ്കൂൾ ഇട്ട് വരുമ്പോഴും സ്കൂൾ പോകുമ്പോളും ആളല്ലായിന്നില്ലേ പിന്നെ ഒ ശനിയാഴ്ച പാലലണ്ട് സ്കൂള്
എങ്ങനെ
ശനിയാഴ്ച ഉണ്ടാവില്ലല്ലോ
ഇല്ല വെള്ളി ഉണ്ടാവും ശനി ഒഴിവാണ് ചേ ഓല്ക്ക് അതോണ്ട് ഒരു കാര്യുല്ല. എന്ന പിന്നെ ശനി നായർ മദ്രസല്ലേ അത്ട്ട് പോകാനൊന്നും കഴയില്ലല്ലോ?
ഏയ് ശനി നായറൂ ഉള്ളു മദ്രസ?
അല്ല സ്കൂളിന് അവധിള്ള അന്ന് മദ്രാസിന് അവധി ഇല്ലന്ന് പറയാ. വിരുന്നുപോണന്നെ, ഇങ്ങട്ട് ഇവിടെ മദ്രസിലക്കെ കുട്ട കുട്ടികൾ ഉസ്തമാരെ കാര്യാകാതെ വിരുന്ന് പോവാ, ദിവസം ങ്ങട്ട് ഉസ്തമാർ ഇപ്പോ എന്താ ചെയ്യല് അറിയോ? എല്ലാ മാസം രണ്ടാം ശനി ഉണ്ടല്ലോ ആ രണ്ടാം ശനി ഞായറും അവധി അപ്പൊ വെള്ളി ശനി ഞായർ അവധിയായി മൂന്ന് ദിവസം പോയിക്കാലോ, അങ്ങനെ അവധി കൊടുത്തിക്ക എന്നിട്ട് ആ ദിവസത്തെ ക്ലാസ് ഞായറാഴ്ച സ്പെഷ്യൽ ആക്കി അങ്ങട് എടുക്കും പൈനൊന്ന് മണി വരെ, അങ്ങനെ ആക്കി എടുക്കല.
അങ്ങനാട്ടലാണല്ലേ, ഇവിടെ അതൊന്നില്ല, ഇവിടെ ലീവ് ഒന്നൂല്ല, വെറും വെള്ളിയാഴ്ച മാത്രേ ഉള്ളൂ.
ആഏ
ലീവ്
ഇവിടെ ഇ. കെ മദ്രാസിൽ നല്ലതാട്ടോ, ആ ഉസ്തന്മാരിങ്ങനെ ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയാക്ക് ഒഴിവ് കൊടുക്കും. മദ്രസിന്, ഇവിടെ നമ്മളെ അയലോകത്ത് ഇ. കെ മദ്രസത്തെ കുട്ടികളുണ്ട് അത് ആ ഈ മദ്രസ ഇപ്പ ഇവിടെ അടുത്ത് വന്നിട്ടുള്ളൂ, ഇവിടെ ആദ്യം ഈ ഈ മറ്റ എ പി മദ്രസ ഉള്ളയിനി, അപ്പൊ ആ സൗകര്യത്തിന് വേണ്ടി നങ്ങൾ ഇവലൊക്കെ ഇവിടങ് ചേർത്തി. ആഹ നാനിപ്പ ഇതിനെ ചേർ ഞാന പോ വിരുന്നോക്ക് കൊറവാ, ഇവിടെ ആരു ഇല്ലല്ലോ. പോയാല് അപ്പൊ പിന്നെ ഞാന് ആ ഒറ്റക്ക് ആയതോണ്ട്, രാവിലെ പണി ക്ക് പോവുമ്പോ ആരും ഇണ്ടാവൂല, ചായും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണങ്കിൽ അപ്പൊ പോയി പോരും രാവിലെ പോയി വൈകുന്നേരം, അങ്ങട് പോരും. അ ഓലും ഇങ്ങോട്ട് വന്നാ, അവിടെ ആരും ഇല്ല അപ്പൊ ഓൽക്കും വരാൻ കഴയില്ല.
ആഹ ഇങ്ങളെ വീട്ടിലോ
എന്റെ വീട്ടിൽ ഞങ്ങൾ നാല് പെൺകുട്ടികളായിരുന്നു, നാല് ആളീം കെട്ടിച്ചു പറഞ്ഞയച്ചു, ഇമ്മി വാപ്പീ തന്നെ ഉള്ളു.
ആഹ എല്ലാരും കൂടൽ ഇണ്ടോ, നാലാളും?
ആഹ പെരുന്നാളൊക്കെ ആവുമ്പോ കൂടും, ഇല്ലേ സ്കൂൾ പൂട്ടൊക്കെ ഇണ്ടെ എല്ലാരും കൂടും.
ആഹ നാൽ പെൺകുട്ടികളാണ്,
ആഹ് ഇല്ല ഇനിയിപ്പോ പറയണ്ട്, മറ്റെ ഇത് ഇറങ്ങില്ലേ, സൗജന്യയാത്ര തുടങ്ങില്ലേ അയിന് പോണംന്ന് പറയണ്ട് എല്ലാരും പാടെ കൂടിയാട്ടെ,
ആഹ ടൂറ പോവ, നല്ലതാണ്.
ഇന്നലെ പറണ്ട്, ആട്ട് പോവന്നെ നമുക്ക്
ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവും ചിലപ്പോ
ആഹ അതന്നെ പ്പൊ തിരക്കേ! പെണ്ണുങ്ങൾ ആകുമ്പോ അങ്ങനെയാണല്ലോ, പിന്നെ ഒല്ക്ക് ഒരു ആരംഭല്ലേ കിട്ടണത്, എല്ലാരും കേറും. ചിലോല്കൊന്നും അതൊന്നും കാത്തിക്കാന് നേരും കിട്ടൂലട്ടോ.
ആഹ കെ എസ് ആർ ടി സി ദൂരൊക്കെ പോണണ്ട്. അങ്ങോട്ടൊക്കെ പോവാ കെ എസ് ആർ ടി സി ൽ എണാകുളത്തക്ക് ആരോ പോയി പറഞ്ഞ് ഗ്രൂപ്പിലിക്കെ അങ്ങനെ ഇട്ടക്കണ്. ടൂർ അയിങ്ങാണ്ട് പോയിട്ട്
വയനാട്ണ്ട്, എറണാകുളണ്ട് പിന്നെ ഏട്കൊക്കെ ഉണ്ടല്ലോ.
ആ വൈക്കണോർക്ക് പോവാ പറയാ, എനിക്കൊന്നും ബസ്സിൽ യാത്ര ചെയ്യണത് ഇഷ്ടമല്ല.
ആഹ് അല്ലേലും ചെറിയ കുട്ടികളെ കൊണ്ടന്നും കയറാൻ കഴിയില്ല. കാരണം ഇങ്ങനത്തെ ബസ്സക്കെ ആവുമ്പോ പ്രത്യേക തിരക്കേകാരം. കേള്‍ക്കേക്കാരം നിക്കാ ഇരിക്കാൻ സീറ്റ് ഒന്നുണ്ടാവൂല ആഹ ഞമ്മളിപ്പോ ഇവിടുന്ന് ഒരു അഞ്ചിനിറ്റുള്ള യാത്ര ചെയ്യുന്ന മാതിരിയല്ലേ ലോങ്ങൊക്കെ പോകുമ്പോ എ എത്ര ടൈമ് നിക്കണം നിക്കാൻ കഴിയൂല
ആ പിന്നെ അതുമല്ല ഫ്രീയായിട്ട് ആവുമ്പോ നല്ല തര
ആഹ അത് ഉപകാരട്ടോ ആർക്കറിയോ സ്ഥിരായിട്ട് തൊഴിലിന് പോണ സ്ത്രീ ണ്ടല്ലോ ഓൽക്ക് നല്ല ഉപകാരപെടും ആയറി യാത്ര അന എന്നും വണ്ടിക്ക് പൈസ കൊടുക്കണ പൈസ ഓലെ ശമ്പളത്തിന്നാണ്ട് കിച്ചല്ലേ
ആഹ
അത്രയും ശമ്പളം കിട്ടുവല്ലോ ഓൽക്ക് ആഹ് കുട്ടികൾക്ക് ആഹ് അതന്നെ. ഒരു ഉപകാരമുള്ള കാര്യമാണിപ്പോയി അല്ലാതെ നമ്മളെപോലത്തെ സ്ത്രീകൾക്ക് നമുക്കൊന്നും ഇപ്പം അതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നുമില്ല നമ്മളായിട്ട് പോവല്ലല്ലോ.
ആഹ് അയിനെ
അത് പിന്നെപ്പ ആരാ കൊറേ ആൾക്കാരൊക്കെപ്പ അതിനൊന്നും കാത്തു പുല തിരക്കിട്ട് പോണോല്ല് പ്രൈവറ്റ് ബസ്സ് കേയറുകന്നല്ലാതെ
ഉം അയിന് നേരം വൈകിയാണ്ടാക്കാരം പോവ എല്ലാരും രാവിലെയാവുമ്പോള്‍
ആ എപ്പോളും ഓർഡിനറി ബസ് എപ്പോഴും ഉണ്ടാവില്ലല്ലോ അതിനൊക്കെ ഓരോ സമയം കണക്കുണ്ടാവും.
ആ അങ്ങനെണ്ടാവും പിന്നെ പറഞ്ഞാല്‍ ഇത് എത്ര എത്ര കാലണ്ട് ഉന്നും പറയാ
ആഹ് പറയാന്‍ പറ്റൂല ആ എല്ലേലും നൂറ് ദിവസത്തെതല്ലേ ട്രയലല്ലേ കഴിഞ്ഞാല് നിർത്തണോ നിർത്തേണ്ട ഒക്കെ തീരുമാനിക്കല്
ആണോ.
ആ ഇന്നലെണ്ടല്ലോ ഞൻ ഇൻസ്റ്റ ഗ്രാമം നോക്കുമ്പോ അയിൽ കണ്ട് പിന്നെ ഇവിടെ കോടതിൽ അയിന് അത് കൊടുത്തിന അപ്പില് കൊടുത്തീന മറ്റേ അത് നിർത്തണംന്ന് പറഞ്ഞാണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങളും തമ്മിൽ വേർതിരിവാണ് കാണിച്ചത് എന്ന് കാരണം പെണ്ണുങ്ങൾക്ക് മാത്രം സ്ത്രീ ക്രിയാത്ര കൊടുത്തപ്പോളേ ആണുങ്ങളൽ ഇത്രോ വയോ അധികന്മാരും ഈ സുഖില്ലത്തോല് നിത്യ രോഗികളാ ണ്ടല്ലോ അപ്പോ ഓലോന്ന് പരിഗണിച്ച് ഇച്ചില്ലാന്നൊക്കെ പറഞ്ഞാട്ടുണ്ട് ആ കോടതിൽ അതിന്റെറ അത് കൊടുത്തണല്ലോ അത് നിർത്തലാക്കണംന്ന് പറഞ്ഞിട്ട്
ങേ ശരി
അല്ല ശരിന്നെണാണു ആണുങ്ങളിൽ എത്രോ മനുഷന്മാര് ഈ സ്ഥിരം രോഗികളും കുറച്ച് പ്രായ ഇന്നാലൊക്കെ പരിഗണിക്കൊക്കെ ചെയ്യാ ആദ്യ സ്ത്രീകൾക്ക് മാത്രം കൊടുത്തപ്പളേ
ആഹ അങ്ങനെയൊക്കെണ്ടാവും പരാതികൾ കൊറെണ്ടാവും
ഹ
അത് പിന്നെ അങ്ങനെയുള്ളല്ലോ വരാ ഇനിപോ പുരുഷന്മാർക്ക് മാത്രമാണെങ്കില് അതിന് സ്ത്രീകളും പരാതി പറയണ്ടാവും ഉം അതെ
രണ്ടു ലിംഗ സമത്താണ്. രണ്ടാളിം ഒരേപോലെ കാണണംന്നാണ്.
പിന്നെ വേറെന്തൊക്കെ
ഉം വേറെ എന്തൊക്കെയാണ് പോണ് ചോറും കൂട്ടാന് ഒക്കെ ഇണ്ട്. ഇനിയിപ്പോ ഇവൻക്ക്‌ എന്തെങ്കിലും ഒന്ന് ഇണ്ടാക്കിട്ട് കൊടുക്കണം ആ ഒരു പണിയുണ്ട്
ഉ
അ കഞ്ഞി കൊടുക്കാൻ വയ്യേ കഫ ഉള്ളേനോട് ഞാന് വേറത്തേ ണ്ടാക്കി കൊട്ക്കല ആ കഞ്ഞീല് കഫം കൂടുതലാണല്ലോ കുറി കുറിയരി കഞ്ഞീല്
ആഹ്
നി ഒന്നോ